ഹലോ കേക്കുന്നോ
ആഹ് കേക്കുന്നുണ്ട് എന്താ വർത്താനൊക്കെ ആഹ് വിളിച്ചു വെച്ചു
ഉം പോണില്ലേ
ഏഹ്
പോണില്ലേന്ന്
ഫോണ്
പോണില്ലീന്ന്
ആഹ് പോവ്ണേന് ഒറപ്പായിട്ടൊന്നുല്ല
വീട്ടി വന്നപ്പ പോവാ മടി
ഉം എവുട്ക്കേലും പോകുമ്പ ഒരു രസാ എവ്‌ടക്കേലും പോകുമ്പ ഒര് രസല്ലേ
ആഹ
ഇങ്ങളെത്താ കോളേജ്ക്ക് ഇങ്ങള് കോളേജ് പോയിന്നൊ ഇല്ലലെ
കേട്ടില്ല
ആഹ് ഇന്നിട്ട് എന്താ ഫുഡ് ഫുഡ് ഇങ്ങള് നല്ലോണം വെക്കോ
ഞാനോ
ആഹ്
ഫുഡ്ഡ് കൊഴപ്പല്ല എന്ന് പറഞ്ഞ് ഭയങ്കരായിട്ട് അറിയത്തില്ല
ഉം
ഉം
ങ്ങക്ക് ഇഷ്ടപ്പെട്ട ഫുഡേതാണ്
ഇൻക്ക് അങ്ങനെന്നും അങ്ങനെന്നും നിർബന്ധായ ഫുഡാളൊന്നും ഇല്ല പിന്നെ നല്ലോണം ഒണ്ടാക്കും ബിരിയാണി നല്ലോണം ഒണ്ടാക്കും
ഏഹ്
ഉം വാപ്പാക്ക് അത് വെയ്ക്കാറിയാ വാപ്പങ്ങനെ വെച്ച് കൊടുക്കുന്നത് കൊണ്ട്
ആഹ് ആഹ്
ബിരിയാണി
ഇങ്ങളെങ്ങനെ അവുട്ത്തെ ബിരിയാണി റെസിപ്പി എങ്ങനെ
ഞങ്ങ ഞാൻ വെയ്ക്കുന്ന ഞാൻ പക്ഷേ ഈ ചെലട്ത്ത് വെള്ളം വറ്റിച്ചല്ലെ വെയ്ക്കുന്നത്
ആഹ് ആഹ് പലോടത്തും പല രീതി
ആഹ് ഞാൻ ഞാൻ വെള്ളം ഊറ്റികളയും
ഏഹ്
അതാ വെള്ളത്തോടാ ചോറ് വരമ്പഴേ
ഉം
ചോറ് വെന്തതിന് ശേഷം ആ വെള്ളം ഊറ്റി നിങ്ങട നാട്ടില് ഊറ്റിക്കളയും എന്നാണോ പറയുന്നത്
ആടി ഊറ്റി ആഹ് എന്ന് പറയും
പാക്ക് എന്ത നിങ്ങട നാട്ടിൽ പറയുന്നത്
ഏഹ്
ഈ ചോറൊക്ക ആഹ് അപ്പഴത്തേനും ഞാൻ വെക്കുന്ന എന്ന് പറയുമ്പോ ആദ്യം വെള്ളോ വെള്ളം ഒക്ക വെച്ചിട്ടെ
എങ്ങന റെസിപ്പി എങ്ങനെ എന്ന് പറഞ്ഞുതാ നിങ്ങള് വെക്കുന്നേ
അതന്നെ ഞാ ഞാൻ ആഹ് ഞാൻ വറ്റിച്ചല്ല വെയ്ക്കുന്നേ നോർമലി അല്ലാതെ വെക്കയുള്ളൂ ഊറ്റി കളയും എന്നിട്ട് വെള്ളം വെച്ചിട്ട് വെള്ളത്തിലോട്ട് പട്ട ഒക്കെ ഇടുവല്ലേ
ആഹ് ആഹ് ആഹ്
പട്ടയിടും പിന്നെ അയിന്റെ അകത്ത് പട്ട അങ്ങനെ ഒള്ള സാ ധനങ്ങൾ എല്ലാം ഇടും ആ വെള്ളത്തിന്റെ അകത്ത് എന്നിട്ട് ആവശ്യത്തിന് ഉള്ള ഉപ്പും ഇട്ടേക്കും പിന്നെ പച്ചക്കറി ഐറ്റങ്ങൾ ഒണ്ടല്ലോ നമ്മക്ക് ഇടുന്ന സാധനങ്ങള് ക്യാരറ്റ് മുട്ട കൊ കോസ് ആഹ് അതൊക്കെ അതിന്റക ത്തിട്ട് വെള്ളം തെളച്ച് വന്നതിന് ശേഷം അരി കഴികി ഇടുക അന്നിട്ട് അരിയാ നെയ്യോ എണ്ണയോ എന്തേലും ഒഴിച്ചേക്ക് കാരണം ചോറ് ഒട്ടി പിടിക്കാതെ ഇരിക്കാൻ
ആഹ്
ആഹ് എന്നിട്ട് ആ വെന്ത് വരാറാവുമ്പം ഒരുവിധം വെന്ത് ആയപ്പ ആ വെള്ളം ആ ചോറിന്ന് വെള്ളം ഊറ്റിക്കളയും
ആഹ് എന്നിട്ട്
ട്ട് ചോർ മാറ്റി വെയ്ക്കും എന്നിട്ട് ദെമ്മെയ്യും ബീഫ് ചിക്കൻ അല്ലേ അപ്പൊ ദമ്മയ്യുമ്പം രണ്ട് സൈസ് ആയിട്ട് വെക്കും എനിക്ക് ചിക്കൻ ഇല്ലേ വീട്ടില് ഒള്ള അവർക്ക് ബീഫ്
ബീഫ്
പിന്നെ അയിന് മാസ് എനിക്ക് ചിക്കൻ ഞാൻ ചിക്കൻ തിന്നൂല്ല
ഓക്ക് അതായി ഇരിക്കൂലേ ഇഷ്ടം
ആഹ് ഇൻക്ക് ചിക്കനാണ്. അപ്പഴത്തേക്ക് പിന്നെ ചിക്കൻ ബീഫുട്ട് പിന്നെ മറ്റേ ഉള്ളിയൊക്കെ
ഉം ഉം
ഉള്ള്യൊക്കെ വർത്ത്ടും.
ഉം
അട്ത്ത കോളും വര്ന്നല്ല
ആഹ് വെര്ണ്ട് അടെക്കെട്ടെ ആരാണാവോ പ്പം ഇത് കയ്യട്ടേറ്യാ അയ്ക്ക് കേക്ക് ണ്ടാവുലേ കോള്ൻ്റെ സൗണ്ട്
ഇല്ല കേ സംസാരിക്ക്ന്ന കേക്ക്ന്ന് ആഹ് റിങ്ങിങ്ങി കേക്ക് കൂ കൂ ന്നാക്ക്ന്നതേ ഒള്ളൂ കൊഴപ്പല്ല. അതല്ലെങ്കി ആ കോളങ്ങ് കട്ടെയ്ത് വിട്ടാതി.
ഫ്രീയാണ്.
ക്കെ ആഹ് ഇനി വരുമ്പം കോള് വരുമ്പഴേ അത്യാവശ്യ കോളല്ലെങ്കി അങ്ങ് കട്ടെയ്ത് വിളിച്ചാ മതി അപ്പറിയാലോ ബിസിയാണ് എന്ന്
ഉം ഇങ്ങളെ ഹസ്ബന്റ് എന്തിനാ വിളിച്ചിര്ന്നെ നേരത്തെ വിളിച്ചിര്
ആഹ് എന്നെ ഞാൻ ഫുഡ് കഴ്ച്ചോണ്ടിര്ന്നപ്പോ വിളിച്ചായിര്ന്നു അപ്പഴത്തേക്ക് ഞാൻ കഴിക്കുന്നോണ്ടങ്ങ് വെച്ച് അപ്പഴത്തേക്ക് പിന്നെ ഞാൻ വിളിക്കാന്ന് പർഞ്ഞ് മറന്ന്പോയി.
ഏഹ്
അപ്പൊ ഇപ്പഴോ ഓർത്തത് ഇങ്ങളെ വിളിച്ചെന്ന് പറഞ്ഞിട്ട ആഹ് വിളിച്ചായിര്ന്നല്ലോന്ന് എനിക്കോർമ്മ വന്നത്. ഞാൻ വിളിച്ചപ്പം വിളിച്ചപ്പം ജോലിത്തെര ക്കിലാണെന്ന് പറഞ്ഞെ എട്ത്ത് സംസാരിച്ച് സംസാരിച്ച് ജോലിയ്യണക്ക്ന്ന്
ഇങ്ങട്ട് വെല്ര്ണ്ടോ?
ഇക്കാണ് ഇക്ക ഒണ്ടായിര്ന്ന് പെര്ന്നാളിന് ഒണ്ടായിര്ന്ന് പെരുന്നാളിന് വന്ന് ഇക്കായാണ് ഇന്നലെന്നെ കൊണ്ടാക്കിയത്. ഇക്ക കൊണ്ടാക്കിയിട്ട് രാവിലെ ഇന്ന്പ്പം ഇവട്ന്ന് ജോലിക്ക് പോയതേ ഒള്ളൂ നാത്തൂന്റെ വീട്ടീന്ന്
ഏഹ് അവ്ടെല്ല അവടെക്കിക്കെ വിളിച്ചല് കാക്കൂ
നിങ്ങളെ
ഇക്കാ ന്നെന്നെയാ
ഞങ്ങളിവ്ടെ ഇക്കാന്നാ വിളിക്ക്ന്നെ ഇക്കാന്നും വിളിക്കും ഇക്കുന്നും വിളിക്കും ഞാൻ ഇക്കാന്നും രണ്ടും വിളിക്കും. ഇന്നത് ഒന്നുല്ല രണ്ടും വിളിക്കും.
ചെലോട്ത്ത് കാക്കൂന്നൊക്കെ വിൾച്ചൊല്ലോ
നമ്മളവടെ കാക്കൂന്നൊന്നും വിളിക്കത്തില്ല ഇക്കൂന്ന് വിളിക്കും അതും വല്താ യിട്ട് വിളിക്കൂല ഇക്കാന്ന് തന്നെ വിളിക്ക്ന്നത്.
ഉം
പിന്നെ പിന്നെത്ത്രി പ്രായുള്ളവരൊക്കെ മച്ചാന്ന് വിളിക്കും.
ഏഹ്
ഫർത്തക്കൻമാരാ പണ്ട് കാലത്തൊള്ളവര്
മച്ചാന്ന്
മച്ചാ
ഉം
ഉം ആ അത് പണ്ടുള്ളോര് നമ്മളങ്ങനെയൊന്നല്ല വിളിക്കുന്നെ ഞാ ഇക്കാന്നാ വിളിക്കുന്നേ
ഇമ്മാനേം ഇപ്പാനേം പിന്നെ ഞാൻ വിളിച്ചേനേ
ഉമ്മ വാപ്പാന്ന്
ചെലോട്ത്ത് താത്തന്നൊക്കെ വിളിക്കല്
കേട്ട്ല്ലാ
ചെലോട്ത്ത് താത്താന്നൊക്കെ വിളിക്കലുണ്ടല്ലോ ഉമ്മാനെ
ആ ആര് മക്കളോ
അല്ല അവ്ടെ ഒന്നും വിളിക്കലില്ലല്ലോയ്ച്ച
നമ്മള്വ്ടെ ഉമ്മാ വാപ്പ ആ പിന്നെ സഹോദരങ്ങളെ ചേട്ടത്തിയെ താത്തീന്ന് വിളിയ്ക്കും ചേട്ടനെ ഇക്കാന്ന് തന്നെ വിളിക്കുന്നേ
എങ്ങനെ പായസൊക്കെ എങ്ങനെയാ അവ്ട്ത്തെ പായസത്തിന്റെ രീതിയൊക്കെ എങ്ങനെ സാധാവ്ടെ വെക്കും പോലന്നയാ വെക്കല്
എന്തിരാ പായസോ
ആ സേമിയും അടപ്രദമം
അയ്യോ അത് എന്റെ അടുത്ത് ചോയിക്കല്ലേ അതൊന്നും ഞാൻ വെച്ചിട്ടില്ല
ഏ വെചോക്കിട്ട്ണ്ടാവ് ല ലേ ഏ
പ്രഥമനും പ്രഥമ ഒരു വട്ടം വെച്ചാ അടയും അട വെച്ചിട്ടുണ്ട് അട വെക്കുന്നത് നമ്മൾ അധികം അത് പറ്റേ വെള്ളത്തിട്ട് വേവിക്കും
എനിക്ക് എനിക്കും പിന്നെ അയ്നെ കുർച്ച് ഫുഡിനെ കുർച്ചൊന്നും അങ്ങനെ ഞാൻ അങ്ങനെവെ ഇല്ല മന്തിയൊക്കെ വെച്ചോക്കീന് ബിരിയാണി നോക്കിയില്ല്യ
ആദ്യം ട്രൈ ചെയ്യുമ്പഴേ പിന്നെ അല്ലെങ്കി കുക്കർല് വെച്ചാ മതി അത് എങ്ങനെയ ന്നെക്കണോ കുക്കർല് ഇതുപോലെന്നെ ഞാൻ പർഞ്ഞ കണക്കെ കുക്കർലെ സംഭവം എന്തന്നക്ക് ഒരു ഗ്ലാസ് അരിയടുത്താ രണ്ട് ഗ്ലാസ് വെള്ളം വെക്കണം
ആഹ ആഹ്
ഒരു ഗ്ലാസ് അരിയണെങ്കി നിങ്ങളുടെ ഗ്ലാസിന് ഒരു ഗ്ലാസ് അരിയ എടുക്കണം അത് കയ് ആ ആദ്യം ആദ്യം നിങ്ങള് ഒരു ക്ലാസ്സ്‌ അരി എടുത്ത് വെച്ചേക്കണം എന്നിട്ട് ഈ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇപ്പ രണ്ട് ഗ്ലാസ് അരി എടുക്കെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം അത് കുക്കറി ഒഴിക്കണം കുക്കറി ഒഴിച്ചിട്ട് ഇപ്പൊ നിങ്ങള് ഒരു ഗ്ലാസ് ഒന്നിന്റെ ഇരട്ടിയാണം അരി ഒരു കപ്പാണെങ്കി രണ്ട കപ്പ് വെള്ളം ഒന്നിന്റെ ഇരട്ടിയാണ് വെള്ളം എടുക്കേണ്ടത്
ഉം
പറയുമ്പ മൻസ്സിലായാ
ആ പ മൻസ്സിലാവുണ്ട്
ആ ഒരു കപ്പില് അരി നിങ്ങള് എടുക്കുമ്പം അതിന്റെ എരട്ടി വെള്ളം വെ ഒന്നിന്റെ എരട്ടി വെള്ളം വെക്കണം രണ്ട് കപ്പ് വെള്ളം എന്നിട്ട് ആ വെള്ളത്തിന്റെകത്ത് നമ്മുള് ഇടുന്ന ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് വെള്ളം തിളപ്പിക്കണം വെള്ളം വ്ട്ട് വരുമ്പോ ഈ അരി കഴ് വി ഇട്ട് കൊടുക്കണം ഇട്ടിട്ട് ഉപ്പും നമ്മുടെ ആവ്ശ്യ ചിക്കനുള്ള ഉപ്പ് അതെല്ലാം നമ്മള് ഇത് ഇട്ടേക്കുവല്ലോ ഉപ്പൊക്കാ എന്നിട്ടാ കുപ് ഉക്കറങ്ങ അടച്ചിട്ട് ഉം ചില അരി ഒരു ഫിസില് മതി
ആഹ ചെലത് ആഹ ചെല്ത് മൂന്നാവണ്ടി വെ
അ അതോ ഒരു ഫിസിലാകുമ്പോ ഒന്നും കളഞ്ഞിട്ട് നോക്കിയാതി വേവുന്നുണ്ടോന്ന്
ആ ആ
രണ്ട് ഫിസില് മീഡിയം മതി ചെല അരി ഒറ്റൊരു വിസിൽ വെന്ത്‌ പോവും കേട്ടാ
മറ്റേ ഇന്ത്യ ഗേറ്റിന്റെ അരിയൊക്കെ ആണെങ്കിൽ കൊള്ളൂലേട്ടാ മറ്റേ വലിയ എന്തല്ല മന്തി
സാധാതിലാണ്ല്ല
ആ സാധാ അരി വെടിക്കണം അത് കൊച്ചരി ഉണ്ടല്ലോ അതൊക്കൊണെങ്കിൽ രണ്ടു ഫിസിലൊക്കെ മതിയായിരിക്കും ഞാൻ മറ്റേ വെക്കുന്നത് രണ്ടെരണ്ട് ഫിസൽഅടിക്ക ചിലത് പക്ഷെ ഒരു വിസില് മതി
ചെലത് ഒറങ്ങാതില്ലേ
ആഹ്
പിന്നെ എന്താ എന്നാ ശരി ആഹ ആഹ് ആഹ